ഹലോ കേക്കുന്നാ? ആഹ് കേക്കുന്നുണ്ട് ആ എവിടാ?
ആഹ് ഞാന് വീട്ടിൽ വന്ന്
വീട്ടില് വന്ന് എന്ന വന്ന്?
ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു
ഇന്ന് പോണ്ടായിരുന്നോ?
ഇല്ല ഇന്ന് എന്റെ കൂടെള്ള ഒരുത്തന് എക്സാം ഉള്ളോണ്ട് നാം
ഓഹ് ഓഹ് ഓഹ് അങ്ങന രണ്ടപെരങ് ഒരുമിച്ചിങ് വന്നോ? ഹലോ ഹലോ ആഹ് ഇപ്പൊ കേൾക്കാ ഇടക്കചൊന്ന് കേ ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട്.
അവന് എക്സാം അതുകൊണ്ട് എനിക്ക് ലീവയി.
ഓഹ് അങ്ങനെ രണ്ടപെര്ങ് ഒരുമിച്ച് വന്നോ?
ഇല്ല അവനവിടെ ഞാന് അവനവിടെത്ത
ആ ഓ അവിടെത്തന്നെ ഓഹ് ഓഹ് അങ്ങനെ ഇനിയെന്ന് പോണം? ഇനിയെന്ന പോണ്ടേ? ഇനി എന്നാ പോണ്ടേ എന്ന് പോവും?
ആഹ് നാളെ കഴിഞ് പോവും.
നാളെ കഴിഞ് പോലെ ആഹ് മഴയുണ്ട് ഇന്ന് ഫുള്ള് മഴയായിരുന്നു അവിടോ?
ആഹ് ഇവിടെയും ഫുള്ള് മഴയാണ് എന്ത് ചെയ്യാന?
ആഹ് നല്ല മഴയായിരുന്നു ഞാൻ ഉം ഇപ്പൊ പക്ഷെ തോന്നക്കുവങ്കിലും ഇന്നത്തെ ദിവസം അങ്ങനെ തോർച്ചയായിട്ടല്ലായിരുന്നല്ലോ?
ആഹ് മൊത്തത്തിൽ തണുപ്പും ഒക്കെ ഉറങ്ങാൻ നല്ലതാ.
ആഹ് ആഹ് നല്ലയാ ഇനിയിപ്പ നാളെ നാളെ പിന്നെ സണ്ടേ അല്ലേ ഇന്ന് പിന്നെ രാവിലെ പോന്നൊണ്ട് ഇനീക്കാനൊക്കെ ഒരു മടിയായിരുന്നു.
ഉം ഇന്ന് മൊത്തത്തില് ഉറങ്ങാൻ പറ്റിയരു ഇതായിരുന്നു.
ഒരു ഇതായിരുന്നല്ലേ ആഹ് പക്ഷെ ഉറങ്ങായിരുന്നില്ലേ അന്നേരംന്ന് അപ്പൊ ഇന്ന് ഫുള് ഉറക്കയിരുന്നോ?
ഇല്ല ഞാൻ രാവിലെ താമസിചാണിറ്റാ പിന്നെ ഒറങ്ങിയില്ല.
അപങ്ങിലല്ലേ ഇന്ന് ആഹ് ഇന്ന് എന്തായിരുന്നന്നെ പരിപാടി?
ഇന്ന് ചുമ്മാ മൊബൈലൊക്കെ നോക്കിയങരു
ആഹ് പിന്നെ നാട്ടിലൊരു ഫ്രണ്ട്സിനൊന്നും കാണാൻ പോവത്തില്ലേ അവിടുത്തെ?
എവിടെ സ്ഥലേ ഉള്ളു ഒരാൾ അപ്പ കാണാൻ പിന്നെ പ്രത്യേകിച്ച് ആളോന്നില്ല അതോല മഴയല്ലപ്പ വളിയിലൊന്നുംറൻ പറ്റി
ആഹ് ആഹ് ആഹ് അങ്ങനെ ഉം പിന്നെ ഏഹ് എന്തോയിരുന്നു കഴിക്കാനൊക്കെ സ്പെഷ്യൽ ഇന്ന്
ഇന്നെന്താ ചിക്കൻ, അത്രയേ ഉള്ളു
ഉം പിന്നെ ഇനി ആഹ് ചായയൊക്കെ കുടിച്ച്. ഓഫീസിൽ നിന്ന് വന്നിട്ട് ചായൊക്കെ കുടിച്ചു.
ഉം ഉം. ഉം
ഉം. അങ്ങനെ. ആഹ് ട്രെയിനിങ്ങിന് പോക്കോണ്ടിരിക്കുവാ
ഉം ഉം എത്ര മാസം
ഉം എത്ര മാസം, ഇപ്പൊ ഞാൻ കേറിയിട്ട് ഒരു വർഷം കഴിഞ്ഞ്. പിന്നെ വേറെ കിട്ടുന്നത് വരെ ഇവിടെ ഇങ്ങനെ നി ക്ക്യാനാ തീരുമാനിച്ചേക്കുന്നത്.
എകസ്പീരിയൻസ് ഉണ്ടെങ്കി വേറെ എവിട്ക്കൊക്കെ കേറാല്ലെ.
ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കി വേറെ എവിടെലും കേറാം. എന്നുള്ളതിൽ നിക്ക്യുവ.
നല്ല സ്കോപ്പ്ള്ള ഫീൽഡാ.
ആഹ് അക്കൗണ്ടിംഗ് ഫീൽഡ -
ആ അപ്പൊ കൊഴപ്പല്ല.
ഉം കൊഴപ്പില്ല. കേറണം ഇൻഷാ അള്ളാ നോക്കട്ടെ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവ അങ്ങോട്ട്. ശരിയാവുന്നില്ല. അപ്പൊ ഇനിയിപ്പൊ കൊറച്ചും കൂടൊക്കെ ഒന്ന് പഠിച്ച് വരാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ളാന്ന് കംപ്ലീറ്റ് റ്റ അതിന് ശേഷം എറങ്ങാന്ന് വച്ച്
ഇന്നാ അതാ നല്ലത്. എല്ലാം പഠിച്ചിട്ട് എറങ്ങുന്നതായിരിക്കും. നല്ലത്. അതാകുമ്പം നമക്ക് പിന്നെയുള്ള ഇന്റർവ്യൂ ഒക്കെ നല്ല പോലെ അറ്റൻഡ് ചെയ്യാം.
അറ്റൻഡറ് ചെയ്യാൻ പറ്റും. ഒരു എന്ന് വെച്ചാൽ എല്ലാം പഠിച്ചു വരുമ്പോ നമുക്കൊരു സീനിയോറിറ്റി പോലെ കിട്ട്വല്ലോ. അറിയാവുന്നെ കാര്യങ്ങളൊക്
ഉം. വേഗത്തില് ചെയ്യാനും പഠിക്കും.
ആഹ് അതാ സ്പീഡിങ്ങും ടൈപ്പിംഗ് സ്പീഡിങ്ങും. അതൊക്കെയാണ് നോക്കുന്നത് ഇപ്പൊ. ഉം അങ്ങനെയൊക്കെ ഇരിക്ക്ന്ന്. പിന്നെ ഇവിടെ ഇന്ന് ഇല്ല. രാവിലെ ഓഫീസിൽ ഫുഡ് കൊണ്ട് പോയായിരുന്നു. അപം. പിന്നെ വൈകെ എന്ന് വെച്ചാൽ രാവിലെ അങ്ങനെ മീൻകറി, മീൻകറിയും ചോറും അതൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഓഫീസിൽ നമ്മള് ഷെയർ ചെയ്യ്വല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും
ഉം. ഉം
ആഹ് അങ്ങനെ ഇനിയിപ്പം ഉം ഇനിയിപ്പം നാളെ. നാളെ സൺഡേ അല്ലേ. നാളെ വീട്ടിൽ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും സ്പെഷ്യല് കാണും.
നിങ്ങള് വെക്കൊ. അതോ വീട്ടുകാര് വെക്കൊ.
വീട്ട് കാര്. വെക്കും.
ഫുഡ് ഉണ്ടാക്കാൻ വല്യ അറിവില്ലലെ.
ഇല്ല ഇല്ല. അധികം അങ്ങോട്ട് ഇല്ല. വീട്ടിലുമ്മ ഉണ്ടാക്കും. എനിക്കങ്ങനെ കുക്കിംഗ് ഒന്നും പരിജയല്ല. ഉം പഠിക്കാൻ മറ്റേ കാണും. യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണും. അങ്ങനെ ചെയ്യാൻ. കണ്ടോണ്ടൊക്കെ ഇരിക്കാൻ. അന്നേരം ഇല്ല യൂട്യൂബില് ഉണ്ടല്ലോ.
യൂട്യൂബ്. ഉം അത് നോക്കി അങ്ങ് ചെയ്താ മതി.
ഉം ചെയ്തു. പക്ഷെ കാണാൻ രസാണ്. അങ്ങനെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ വരുമ്പം കാണാനും അന്നേരം ചെയ്യണോന്ന് തോന്നും. പക്ഷെ ഇങ്ങോട്ട് പ്രാക്ടിക്കല് ആക്കാൻ പറ്റുന്നില്ല. ആഹ് അത. നമ്മള് യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്നതൊക്കെ കാണുമ്പെഴും. കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഇത് തോന്നോലോ.
ഉം ചെയ്യണോന്ന് തോന്നും.
ആ പക്ഷെ അങ്ങോട്ട്. എങ്ങനെ പാചകം ചെയ്യോ, കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ.
ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഫ്ലോപ്പായിരുന്നു.
അഹ് അയ്ന് കൊഴപ്പല്ല്യ ഇങ്ങ
പിന്നെ രാവിലെ ചെയ്ത് തൊടങ്ങിയാ പിന്നെ രാത്രിയാവും. തീരാൻ അതും മൊത്തം. കൊളായി കെടക്കും അടുക്കള ഫുള്ള് അതുകൊണ്ട്ങ്ങനെ ചെയ്യാറില്ല
ശു അത് പിന്നെ എരട്ടിപ്പണിയാവും ല്ലേ
പിന്നെ വീട്ടുകാർക്ക് വല്ല്യ താല്പര്യം ഇല്ല അവർക്ക് ഒരുപാട് പണിയായിപ്പോ
പണിയാവും അതുകൊണ്ട് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലേ കിച്ചണിൽ കേറ്റാൻ
ആഹ് അതാ കഴിക്കാൻ മാത്രേ ഉള്ളൂ
ഓഹ് ആഹ് എങ്കി പിന്നെ ഒരു കണക്കിന് അതാ നല്ലത് രാവിലെ കേറീട്ട് രാത്രി ഒക്കെ ആവുകണെങ്കിൽ പിന്നെ വെറുതെ ടൈം കളയണ്ടല്ലോ
അതെ സമയ നഷ്ടം
ഉം ഇനിയിപ്പം രാത്രി എന്താ ഫുഡൊക്കെ
രാത്രി അതന്നെ ചോറ് ചിക്കൻകറി
ഉം ഉം പൊറത്തോട്ടൊക്കെ പോവത്തില്ലേ ആഹ് ആഹ് അല്ല അല്ലാതെ പൊറത്തോട്ടൊക്കെ ഏഹ് ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ പോകത്തില്ലേ
ഫ്രണ്ട്സായിട്ടൊക്കെ പോവും വീട്ടുകാരായിട്ട് പോകുന്ന കൊറവാ
കൊറവാണല്ല ആഹ് അത് ഇവിടെ ങ്ങനെയൊക്കെ ഞങ്ങളങ്ങനെ ഫാമിലിയോടൊന്നും പോവാറില്ല
ഉം നമ്മള് പൊതുവെ വീ വീട്ടിലിരി ക്കാൻ താല്പര്യമുള്ള ആൾക്കാരാ
ആൾക്കാരാണല്ലേ
ന് മാത്രെ ഉള്ളൂ പൊറത്ത്പോകണം
പോണോ ഇതുള്ളെ ആഹ് ആഹ് അത് നമ്മ എന്റെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാ നമുക്കൊക്കൊണല്ലോ ഈ പൊറത്തോട്ടൊക്കെ പോയി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കഴിക്കാൻ ഫാമിലി പിന്നെ അങ്ങനെ വല്ല്യ താല്പര്യമുള്ള ആൾക്കാരല്ലല്ലോ ഇവിടെ അങ്ങനെ തന്നെ ആഹ് ഫുഡ് കഴിക്കാനാണെങ്കിലും സിനിമയ്ക്കോ അങ്ങനൊന്നും പോവൂന്നതല്ല പിന്നെ ഫ്രണ്ട്സ് ആയി കസിൻസ് ഒക്കെ ആയിട്ടാണെങ്കിൽ ഓക്കെ
പിള്ളേർക്കാണല്ലോ അതിനോടൊക്കൊരു താല്പര്യം കുട്ടികൾക്കു ആണല്ലോ അതിനോടൊക്കെ താല്പര്യം
അയിനോടൊക്കെ താൽ ഉം അവിടെ എങ്ങനെ സിനിമയ്ക്കെ പോകോ ഫ്രൻസിന്റെ കൂടെ ആണോ പോവുന്നത് ഫാമിലിയോടപ്പം പോയിട്ടില്ലല്ലോ പോവോ
ഇല്ലല്ല ഫാമിലിയോടെ കൂടെ സിനിമക്ക്ന്നും പോവാറില്ല്യ എനിക്ക് സിനിമ കാണാനൊന്നും വല്ല്യ താല്പര്യല്ല തിയേറ്ററിൽപ്പോയി അല്ലാതെ കാണും അതൊണ്ട് ഞാന് സുഹൃത്തുക്കളുടെ കൂടെ ആയാലും കാണാൻ അങ്ങനെ പോവാറൊന്നുംല്ല
ആണോ ഇഷ്ട്ടല്ലേ
ഉം സിനിമ കാണുന്നതിനോട് വല്ല്യ താല്പര്യല്ല തിയേറ്ററിൽ പോയൊന്ന് കാണാൻ താല്പര്യല്ല ഉം അങ്ങനെയൊക്കെ വരുമ്പോ കാണത്തൊള്ളൂ അതും വിരളാമായിട്ടേ ഒള്ളു വലുതായിട്ടൊന്നുമില്ല
ആഹ് ഇഷ്ടപ്പെടുന്ന സിനിമകളില്ലേ
ആഹ് ഇങ്ങനെ കൂടുതൽ ഏഹ് റിവ്യൂസ് ഒക്കെ ഉള്ളത് മാത്രം
ആഹ് ഉം ഉം ഉം ആഹ് ഒരു കണക്കിന് അതാ നല്ലത് തിയേറ്ററിൽ പോയി കണ്ട് വെറുതെ എന്തിനാ പൈസയും കൂടെ കളയുന്നത് ഞങ്ങളും ഇവിടെ ആഹ് ആഹ് ചെലവരുണ്ട് പക്ഷെ മ എറങ്ങിയ ഉടനെ പോയി കാണുന്ന ഇത് ഇവിടെ അങ്ങനെ തിയേറ്ററിലൊ അധികന്നും പോയിട്ടില്ല എങ്കിലും എപ്പോങ്കിലയിട്ട് ഇതാവുന്ന സിനിമകളൊക്കെ പോകനൊരു ആഗ്രഹണ്ട് അങ്ങനെ ഞാൻ പോവും ഞാൻ പോവും വീട്ടീന്ന്
ഉം ഉം
ന്ന്‌വച്ചാ ആഹ് പക്ഷെ അല്ലാതെ അങ്ങനെ ഏഹ് പണ്ടൊന്നും പണ്ടന്നില്ല ഇന്ന് ഈ അടുത്ത കാലം വരെ അങ്ങനെ തിയേറ്ററിലൊന്നും പോയി കാണാറില്ല അതിപ്പോ ആഹ് ഫാമിലിയിന്നും പോവത്തില്ല അങ്ങനെ ആരും പോവത്തില്ലായിരുന്നു പക്ഷേ ഈ ഇടയ്ക്കായിട്ടാണ് രണ്ടൂന്നണ്ണം പോയി കണ്ടിട്ടുള്ളത്
ആഹ് ചെപ്പോ ഈ പൊറത്തൊക്കെ പോയി ഒരു സമാധാനൊക്കെ കിട്ടാനൊക്കെ വേണങ്കിൽ ഈ സമയത്ത് അങ്ങനെ എറങ്ങുന്ന സമയത്ത് വേണെങ്കിൽ കാണാം
ആഹ് അങ്ങനെ പിന്നെ വീട്ടിൽ പാട്ടൊ ക്കെ കേക്കുന്നാ ആരാ പാട്ടൊക്കെ കേൾക്ക്ന്നെ
അതാ അമ്മ വൈകിട്ട് അമ്മ പാട്ട് കേ
ആഹ് പാട്ടൊക്കെയാണല്ലേ ഇഷ്ടം ആണല്ലേ
ആഹ് അല്ല അമ്മ മാത്രമേ ഉള്ളൂ കാണാൻ നമ്മളാരും ഇല്ല
ഉം ഉം ഉം എങ്കിലും കേക്കാലോ
കേൾക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്
അതെന്തു പറ്റി പാട്ട് ഇഷ്ടല്ലേ
ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾടെ ഫോക്കസ് കിട്ടില്ല
ഓഹ് അങ്ങനെ അതുകൊണ്ട് ഉം പിന്നെ ഇനിയിപ്പ മഴയായിക്കൊണ്ട് നേര ത്തെ ആയിരിക്കോ ഉറക്കൊക്കെ അതോ ഏഹ് ലേറ്റ് ആകോ ഉറങ്ങാനൊക്കെ
അത്യാവശ്യം നല്ലതുപോലെ താമസിച്ചിട്ടാ കെടക്കുന്ന ഇവിടെ എല്ലാവരും വാപ്പ ഏഹ് അല്ലാതെ
വാപ്പ അല്ലാതെ എല്ലാരും ലേറ്റ് ആവും ല്ലേ കെടക്കാൻ
ഉം എല്ലാവും താമസിക്കും
ഉം ഉം ഫുടൊക്കെ എപ്പൊ കഴിക്കും അന്നേരം
ആഹ് കെടക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ്
ഓഹ് ഓഹ് ഓഹ് അല്ല അല്ല ലേറ്റ് ആയിട്ട് കഴി ക്കുമ്പോഴത്തേക്ക് ലേറ്റായിട്ട് കഴിച്ചാലും മതിയല്ലോ
അല്ല യഥാർത്ഥത്തിൽ നേരത്തെ കഴിക്കണം ന്നാ ഏകദേശം ഒരു ഏഴ് ഏഴര ആകുമ്പോ കഴി ക്കണം ന്നാ അപ്പൊ നമ്മുടെ ഡൈജസ്റ്റൻ ഒക്കെ കറക്റ്റ് ആയിട്ടാവും നമ്മളങ്ങനെ ലേറ്റായി ഭക്ഷണം കഴിച്ചു ശീലിച്ചു
ആഹ് ഇവിടെ എങ്ങനെ ഒമ്പത് മണി കഴിയും ഒന്നുമില്ല ഒമ്പത് മണിക്ക് മുമ്പൊന്നും കഴിക്കത്തില്ല ഒമ്പത് മണി അല്ലെങ്കിൽ പ പത്ത് മണി കഴിഞ്ഞിട്ടേ ഇവിടെ ഫുഡ് കഴിക്കാറൊള്ളൂ
ഹോസ്റ്റലായിരുന്ന സമയത്ത് ഏഴെ മുക്കാൽ എട്ട് മണി തേടി പുട്ത്ത്
ഓഹ് ആഹ് അവിടെ കറക്റ്റാണല്ലോ അവിടെ എല്ലാരും ആഹ് ടൈമി തന്നെ കഴിക്കത്തില്ലേ
അല്ലല്ല ഫുഡ് നമുക്ക് നമ്മുടെ ഏഹ് ടിഫിൻല് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ടൈമില് കഴിക്കാം ഞാൻ ആ സമയത്ത് വർക്ക് കഴിഞ്ഞ് വരുന്നബ്ളേക്ക് ന് ഞാനങ് കഴിക്കും വെശക്കും ആ സമയത്ത് ആകുമ്പോ വെശക്കും വീട്ടിലിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാലൊ
സ്നാക്സ് ഒക്കെ കാണുവല്ലോ അല്ലേ
അവിടെ എന്തുവാ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി
ഇല്ല ഇവിടെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഇങ്ങനെ ചുമ്മാ ഫോണും നോക്കി ഇങ്ങനെയൊക്കെ ഇരിക്കുവായിരുന്ന് അല്ല പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല മഴയൊക്കെല്ലായിരുന്നോ ഇനിയിപ്പം ആയ്ന് ഫ്രണ്ട്സിനെയൊക്കെ ചെലപ്പം ടൈമുണ്ടെങ്കിൽ ഇന്ന് പോയിട്ട് വന്നിട്ടൊരു ഏഹ് ഫ്രണ്ടിനെ വിളിച്ചു ചെടന്ന് പിന്നെ അവർക്ക് ഓഹ് പഠിക്കാനൊക്കെ ഒണ്ട് കേട്ടോ ചിലർക്കൊക്കെ അതുകൊണ്ട് പിന്നധികം ഞാൻങ്ങനെര് നിക്കോണ്ട് പിന്നെ പലരും തെരക്കായിരിക്കും ജോലിയൊക്കെ കഴഞ്ഞു വന്നിട്ടേ തെരക്കെക്കെ ആയതൊണ്ട് ഉം അങ്ങനെ പിന്നെ ഉം എങ്കി ശരി നടക്കട്ടെ ഞാൻ വിളിക്കാം
ഉം ശരിയന്നാ